ഹലോ കേൾക്കുന്നില്ലേ
ഇല്ല
ഉം പറഞ്ഞോള എന്നാല്
പിന്നെ ചായ കിട്ടോ
ആഹ് ചായ ഇട്ടു ചായപ്പ ഇട്ടോണ്ടിരിക്കുക
ആഹ് മോള്ന്തേ
മോള് ഇപ്പതാ എണീറ്റിട്ടുണ്ട് അവിടെ ഉണ്ട് നാത്തൂന്റെ അടുത്താണ്
ആഹ് നാത്തൂനോക്കെ ഉണ്ടോ വീട്ടി
ഇതാക്കുന്നത്
ആഹ് ഹാ ആരൊക്കെ ഉണ്ടപ്പൊ വീട്ടീല്
വീട്ടില് ഞാനിപ്പോ ഇവിടെ എന്റെ വീട്ടിലാണുള്ളത് ഇവിടെപ്പൊ ഉപ്പി ഉമ്മിണ്ട് അതുപോലെ തന്നെ ഏഹ് ആങ്ങളുടെ പെണ്ണുങ്ങളും കുട്ടിയുണ്ട് ആങ്ങള ഇവിടെല്ല എറണാകുളത്താണ്
ആ ഓക്കേ ഓക്കേ
അ ആ പിന്നെന്റെ ഭർത്താവും കുട്ടിപ്പോവന്നണ്
ആ
അതെ അപ്പോ മക്കൾക്കു വേണ്ടി ചായ ഉണ്ടാക്കയാണ് ഉണ്ടാക്കിരുന്നു
മ്മ്
ഏ ഞാൻ പറഞ്ഞിരുന്നില്ലേ കൊറച്ച ദൂരെ പോവാനുള്ളൂ
ആഹ അതെ രണ്ടു ദിവസാണെ വീട്ടി വന്നു നിക്കണ്ടല്ലോ
അതെ അതെഹെ രണ്ടു ദിവസം വീട്ടി വന്ന് നിക്കാന്ന് കരുതിട്ട് ആ അവധിയല്ലേ അവധിയ ആവുമ്പോല്ലേ അതൊക്കെ നടക്കുള്ളൂ
അതെ അതെ അതെ
ഞാന് പിന്നെ അധിക വീട്ടിൽ വന്ന് നിക്കാറുണ്ട്ട്ടോ ഞങ്ങള വീട് അടുത്ത തന്നെ ആയോണ്ടേ അത്ര അവിടെ ഹസ്ബൻറിന്റെ ഉമ്മയുണ്ട് പിന്നെ അതുപോലെ ഹുസ്ബൻഡ് ന്റെ ഏട്ടനുണ്ട് പിന്നെ
ആ
അനിയനും ഭാര്യുണ്ട് കു പിന്നെ രണ്ട് കുട്ടികള അവർക്ക്
വലിയ ഫാമിലിയല്ലേ
അതെ അതെ വലിയ ഫാമിലിയാണ് അത് വലിയ ഫാമിലി നല്ല രസാണല്ലോ നമ്മള് എല്ലാവരും കൂടി കൂട്ട കൂടുമ്പോക്കാവുമ്പോ നല്ല രസമാണ് ഉം അത എന്തെങ്കിലും പരിപാടിക്കെ ഉണ്ടാവുമ്പ ഒന്നും കൂടി രസം
ആ അതെ അതെ പെരുന്നാളൊക്കെ ആകുമ്പോ നല്ല രസംസമായിരിക്കുംല്ലേ
ഹ അതെ അതെ എല്ലാരും നമ്മള് ഭക്ഷണൊക്കെ ഉണ്ടാക്കി ബിരിയാണിയ ഒക്കെ ഉണ്ടാക്കി പായസമൊക്കെ ഉണ്ടാക്കി എല്ലാരും കൂടി ആവുമ്പോ
അതെ അതെ അതെ ഉ
പിന്നെ ടൂർ പോകുമ്പോഴൊക്കെയാണ് ടൂർ പോകുമ്പോൾ എല്ലാരും കൂടി ആവുന്ബെ നഞൾ എല്ലാ സാധനങ്ങളും ഒരുമിച്ച് എല്ലാരും കൂടി പങ്കിട്ട
അതെയ അതെ
അതെഹ് ഒരുമിച്ച് പങ്കിട്ടൊക്കെ ഇത് വ സാധനമൊക്കെ വാങ്ങിക്കുമ്പോ നല്ല രസാണല്ലോ
ആ അവിടെ ഉണ്ട് ഞാനുണ്ട് ആ ഹ അതെയ ഉണ്ട് ഇപ്പൊ വന്നിട്ടുണ്ട് ഒര് അവിടെ ഞങ്ങള് ഇ ഇന്റെ ഉമ്മാന്റെ ജ്യേഷ്ഠത്തിന്റെ മോളവി മോളക്കുട്ടി മോളക്കുട്ടീനെ കാണാൻ പോവാണ്ട് ഹ് അപ്പൊ അതിന് വേണ്ടിട്ട് റെഡി ആയി ഇങ്ങനെ നിക്കാണ് അ മോനും ഭർത്താവും കല്യാണത്തിന് പോയിരുന്നു അപ്പൊ കല്യാണം കഴിഞ്ഞി ന്ന് വന്നിട്ട് ഇവിടുന്ന് പോവാന്നാ പറഞ്ഞിരുന്നത് അപ്പൊ മോന് ഒരു ഞഹെ അതെ മോന് മു മുടി വെട്ടണം സ്കൂളിൽ എല്ലാരും നല്ല ഫാഷനിലാണ് മുടി വെട്ടുന്നത് ന്നക്കെ ക്കെ പറഞ്ഞിട്ടേ ഓൻ സ്റ്റൈലിൽ മുടി വെട്ടണം അപ്പോ അത് വെട്ടാനും വണ്ടിട്ട് പോയതായിരുന്നു കാത്തിരുന്നു അതെത്ര നേരം വൈകിയത്?
ആ അ അതെ അതെ ഇപ്പ പിള്ളേർക്കൊക്കെ ഇവനും അതെ ഇവനും മുടി നീട്ടി വളർത്തിയിരുന്നായിരുന്നു. സ്കൂളിൽ ചെന്നപ്പോ അവര് വഴക്ക് പറഞ്ഞു അത്രയും നീട്ടാൻ പാടില്ല വെട്ടണംന്ന് അങ്ങനെ പിന്നെ സാദാ പോലെ വെട്ടി
രണ്ടാം ക്ലാസ്സിലൊക്കെയാണ് പഠിക്കുന്നത്, അപ്പോ ആ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ന നല്ല സ്റ്റായിലിലാണ് മുടി വെട്ടണുന്നത് അപ്പം അങ്ങനെ ആയോണ്ട് നിക്കും അതേമാതിരി മുടി വെട്ടണം എന്നൊക്കെ പറഞ്. ഇപ്പ ഇപ്പനകൊണ്ട് വേ
ഇവനാണെ നല്ല ചുരുണ്ട മുടിയായിരുന്നു നല്ല പാടായിരുന്നു വളർത്തിയെടു ക്കാനെ ഒത്തിരി നാള എടുത്താ വളർത്തിയ എടുത്തത് വളർത്തിയ എടുത്ത് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേ അവര് പറയുവാ വെട്ടണോന്ന് പിന്നെ എന്നാ ചെയ്യാനാ വെ
അതെല്ലെ എന്നിട്ട് ട്ടിയോ ഹ എന്നിട്ട് നന്നായിട്ട് മുടി- ഒന്നായിട്ട് കളഞ്ഞിതാക്കിയോ വെട്ടിയോ ചെറുതാക്കി പറ്റി ചെറുതാക്കി വെട്ടിയിട്ടുണ്ടാവൂല്ലേ?
ആഹ് അതെ അതെ. മണ്ടെ മാത്രം കൊറച്ച് വെച്ചിട്ട്, സൈഡെല്ലാം പറ്റി എടുത്തു.
അതെല്ലേ ഇപ്പൊ ഇപ്പ നല്ല കർശനാണ് കുട്ടികക്കൊക്കെ
അതെ അതെ സ്കൂളിൽ ചെല്ലുമ്പോഴൊക്കെ ഭയങ്കര പാടാന്നെ-
അതെ ഓരോ ടീച്ചേഴ്സും പറയുന്ന രീതിൽ തന്നെ ഞമുക്ക് ചെയ്യുവാണല്ലോ പണ്ടൊന്നും അങ്ങനെയല്ലാരുന്നു പണ്ട് നമ്മള് ഇഷ്ടത്തിനുസരി പക്ഷെ അന്നത്തെ കുട്ടികൾക്ക് സ്റ്റെ - കുട്ടികളൊ ന്നും ഇല്ലായിരുന്നു ട്ടോ
ആഹ് ഇത്രയും കൊഴപ്പയില്ലാ -
അതെ അന്ന് ഞമ്മള് മുടിയൊക്കെ വെട്ടുന്ന ഒരേ മണ്ഡപ ബാക്ക് ഭാഗത്തൊക്കെ വെട്ടി ചെറുതാക്കി അങ്ങനെ ആ ഒരു വെട്ട് മാത്രേ ണ്ടാരുന്നോള്ളു. ഇപ്പോം ആ അതെ ഓരോ പട ത്തിനനുസരിച്ച പുലി മുരുകൻ എറങ്ങിയ സമയത്ത് മുരുകൻന്റെ സ്റ്റാല് വേണെന്നൊക്കെ പറഞ്ഞ് ആ മുരുകനന്റെ കുട്ടീന്റെ മുടി നീണ്ടിട്ടാണല്ലോ?
അതെ അതെ അതെ
അപ്പോ ആ രീതില് വേണം ന്നൊക്കെ പറഞ്ഞു നടക്കാരുന്നു.
ഓര്ക്ക് അതൊക്കെ ഒരുരസാണ്.
അതെ അതെ ഇപ്പോ പഷേ ഒന്നും നടക്കത്തില്ല.
ഇല്ല ഇല്ല ഇപ്പോ ഞാൻ പറയും ഞാനൊക്കെ ചെറുതാന്ന് ഞങ്ങള ക്കെ ഇന്റെ ആങ്ങള ഓനൊക്കെ ആകെ ഒരേ രീതില് മാത്രമേ മുടിവെട്ടലൊള്ളരുന്നു. അവല്ല സ്റ്റെയിലുംക്കെ വന്ന ഉമ്മാന്റെ ജേഷ്ഠത്തി ത്തറയും അങ്ങനെ വെട്ടി ഓന് ഒരു ദി സോം ഓനെതോ മുടി നല്ലോ കയറ്റി വെട്ടി വന്നിട്ടേ ഓനെ കൊണ്ടു പോയാണ്ട് പിന്നെ കടയെ കൊണ്ടുപോയി വേറെ വെട്ടിക്കുന്നൊക്കെ പറഞ്ഞ് ചീത്ത പറഞ്ഞ് ഹ് ഇപ്പത്തെ കുട്ടികക്ക് അതോന്നും ഒരു ല്ല ഒരുക്ക് ഒരെ ഇഷ്ടത്തിനുസരിച്ച് വെട്ടണം
അതെ അതെ അതെ അതെ അവര്ന്തേലും ഒരു മോഡല് ഓർ ത്ത് വെച്ചിട്ടോണ്ടാരിക്കും അത് തന്നെ പോയി വെട്ടും.
അത് അതിനനുസരിച്ച് മാത്രേ ത്തൊള്ളൂ ഉം എന്നിട്ട് വീട്ടില് പോയപ്പോ എന്താരുന്നു സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ?
ആഹ് വീട്ടി ഞങ്ങള് അവരോട് പറയാതെയാ പോയ അതുകൊണ്ട് ഞങ്ങള് ബീഫ് ഒക്കെ വാങ്ങി വച്ചോണ്ട് പോയി അവിടെ ചെന്നെല്ലാം വെച്ചു കഴിച്ചു
അതെല്ലേ ബീഫ് നെ ചോറോ അതോ സാധാരണ വെറും ചോറ് തന്നെ
സാതാ ചോറ് തന്നെ ഞങ്ങൾ അങ്ങനെ എട ടകെന്നും നെയ്ച്ചോറൊന്നും ഉണ്ടാക്കാറയില്ലാട്ടോ ഉം വല്ലപ്പോഴും ബിരിയാണി മാത്രം ഉണ്ടാക്കും അല്ലാതെ വേറെ റൈസ ഒന്നും അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല
അതെല്ലെ
ഉം
ഇന്നാ പിന്നെ എന്താണ് എന്നാ ഞാന് ഞങ്ങള് പോവാ ഇറങ്ങി പെട്ടന്നായി പോയി അതെ അതെ മ് ടൈമ് ഇപ്പേ എത്ര ഞങ്ങള് ഇങ്ങക്ക് കേക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്
ഉണ്ട് ഉണ്ട് കേക്കുന്നുണ്ട്
ആഹ് അതെല്ലേ നിങ്ങ ഞങ്ങള് ഓട്ടോയിലാണ് പോവുന്നത് അപ്പൊ
ആണോ ആ ആഹ് പോകൻ ഇറങ്ങി കുഞ്ഞി വഴ ണോ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നുണ്ടല്ലോ
ആ അവള് ഇവിടെ ഇരിക്കുന്നുണ്ട്
ആണോ
അതെ ഓഹ് അതെ അതെ ഓക്ക് വണ്ടിൽ കേറിയ പിന്നെ നല്ല ചുറ്റുപാകടൊക്കെ നോക്കി നടക്കാണ് എന്താ കാഴ്ചകളൊക്കെ കാണുന്നത് എന്താണെന്ന് നോക്കി നടക്കാണ് അതാണ് കാഴ്ചകളൊക്കെ കണ്ട് നടക്കുന്നത് അതെ ആഹ് ഇല്ലേ വണ്ടിൽ നമ്മൾ കാഴ്ച കണ്ട് പോകുന്നതൊക്കെ
അല്ല കുഞ്ഞ് നടക്കാറായോ
ഇല്ല ഇല്ല ആഹ് ഓള് ഇപ്പൊ ഒറ്റക്ക് നീച്ച് നിക്കും നടക്കൂല ആഹ്
ള്ളോ
ആഹ് ഒരു വയസ്സ് ആയിട്ടില്ല ഒൻപത് മാസം എട്ട് മാസം കഴിഞ്ഞു ഒൻപതാം മാസം കടന്നിട്ടേള്ളൂ ആഹ് അതെ ചെറിയ കുട്ടിയാ
ആഹ് ആഹ് ആഹ് ഉം
ഓള് ഭാഷയാണ് ഓളെ ഇഷ്ടത്തിനനുസരിച്ച് പോകണം അത്അതുപോലെ അത് നടക്കണം ഇന്ന് ഉറങ്ങിട്ടേ ഇല്ല ഇന്ന് ഇന്ന് രാവി ഇവര് കല്യാണത്തിന് പോണ കണ്ടിട്ടേ
ആഹ്
ച്ചിലോട് കരച്ചിലോട് കരച്ചില്ലായിരുന്നു എന്നിട്ട് പിന്നെ ഞങ്ങൾ അംഗരവാടിയിൽ പോയി അവിടെ പോയി പോളിയോ ഒക്കെ കൊടു നടന്നു പോയി പോന്നപ്പോ അപ്പോ ഓള പ്രശ്നങ്ങളൊക്കെ തീർന്ന് ഓള് നല്ലോ ഒരുപാട് നേരം ഉറങ്ങിന്ന്
ഇനിയിപ്പോ ഒരു വാക്സിൻ ഇല്ലേ ഒമ്പതാം മാസ
ആഹ് ആഹ് വാക്സ് വാക്സിനിണ്ട് ഒൻപതാം മാസം പത്ത് കൊടുക്കാണ്ടത് പത്തക്കൊക്കെ ആവും അവളത് കൊടുക്കാന് കാരണം കൊറച്ച് ലേറ്റ് ആയിരുന്നു ലാസ്റ്റ് ഇപ്പൊ മൂന്നാം മാസത്തെ കൊടുത്തത് അതുകൊണ്ട് ഇനിപ്പ പത്താം മാസത്തിലായിരിക്കും കൊടുക്കാണ്ടാവുക ഹ- ഓ ഓക്ക് കൊടുക്കണംഞി
ആഹ് -
അതാണ് വല്യ പ്രശ്നം നല്ല കരച്ചിലായിര്ക്കും-
ആഹ് അതെ അതെ അതെ നല്ല വഴക്കായിരിക്കും രണ്ടൂസം ആഹ് ഒമ്പതാം മാസ്ത്ത ത്തെ വലൃ കൊഴപ്പയില്ലാക്കും തീരെ കുഞ്ഞായിരുന്നപ്
അല്ലല്ല ആഹ്- രണ്ടാ മൂന്നാമത്തെ തവണത്തെയാരുന്നു നല്ല കരച്ച് ലായിരുന്നു നിക്കാതെ കരഞ്ഞോണ്ടി
ആഹ് അന്ന് നല്ല മൂന്ന് ഇഞ്ചക്ഷ്നല്ലേ?
ഈ സമയായപ്പോയിക്കേ ഓക്ക് വേദനയൊക്കെ അറിയാൻ തുടങ്ങിയല്ലോ അപ്പൊ അതാ പ്രശ്നം വന്നത് നല്ല കരച്ചിലും നമ്മളെ ഒന്നിനും അയക്കൂലായിരുന്നു അന്ന്ങ്ങനെ കരഞ്ഞു നഞ്ഞത്ത് കിടക്കത്തെ ഉള്ളൂ
ഹ ഹ ആഹ് ഇത് വല്യ കൊഴപ്പില്ലാത്ത ഇന്ന് അതി ഇങ്ങനെ അതിന്റെ ആക്ടിവിറ്റി ഒക്കെ ചെയ്താൽ മതി കാലൊക്കെ അനക്കി വെക്കുവാണെ വലിയ കുഴപ്പം വരത്തില്ല
ആ അതെ ഇവനെ പിന്നെ എന്റെ മൂത്ത മോൻെ എട്ട് വയസ്സായതോണ്ട് ഒരുപാട് മുമ്പല്ലേ അപ്പം ഇൻക്ക വലിയ ഓർമ്മല്ല ഹഹ
അന്ന് പിന്നേും വാക്സിൻ കുറച്ച് കൂടെ കുറവായിരുന്നു അത്രം ഇല്ലല്ലോ ആഹ് ഇപ്പം ഇപ്പൊ ഇച്ചിരി കൂടെ
ആ എണ്ണം ഓരോ തവണ മൂന്നെണ്ണം ഒക്കെയാണ് ഉള്ളത് ഇപ്പോ
ആ അതെ അതെ
ആ
അാ പിന്നെ പോയിട്ട് വാന്നാ പോയിട്ട് സമയമള്ളപ്പോ വിളിക്കാം
വിളിക്കണ്ട്ട്ടോ ഓക്കെ
ആഹ് ശരി ശരി ഒക്കെ